ഓഹ്
ഹലോ ആ ഓക്കേ അല്ലേ കേക്കുന്നില്ലേ
ആഹ് കേൾക്കാം കേൾക്കുന്നുണ്ട്
ഓക്കെ
ആ ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
വിശേഷങ്ങളൊക്കെ എന്താ സുഖായിട്ടങ്ങനെ പോണു ഫുഡൊക്കെ കഴിച്ചില്ലേ
ആഹ് ആ കഴിച്ചു കഴിച്ചു ചായ കുടിച്ചോ പിന്നെ എന്തെയ്യുന്നു ജോലിയൊക്കെ ഉണ്ടോ
ഹലോ
ഹലോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോ
ഓക്കെ
പിന്നെ ജോലിയൊക്കെയുണ്ടോ
ആഹ് പിന്നെ ജോലിയുണ്ട് ഇപ്പൊ പിന്നെ ചെറിയ മോന്ണ്ട് അപ്പൊ ജസ്റ്റ് റിസൈൻ ചെയ്തിരിക്ക വീട്ടിരിക്ക ഞാൻ ഓപ്റ്റോമെട്രിസ്റ്റ് ആണ്
ആ ഓക്കെ അല്ലെ പെയ്താ
ഹലോ
അങ്ങോട്ടൊക്ക മഴപെയ്തോന്ന്
ആ ഇന്നലെ രാത്രി നല്ല മഴ ഇണ്ടായിരുന്നു രാവിലെ ചെറുങ്ങനായിട്ട് പിന്നെണ്ടായിരുന്നു ഇപ്പൊക്കെ ഭയങ്കര ചൂടാ നാട്ടില് പൊതുവേ നല്ല ചൂടല്ലേ ഇപ്പൊ
ആ ഓക്കെ ഓക്കെ ഓക്കെ നാട്ടില് ചായ കുടിച്ചുന്നാണോ പറഞ്ഞെ
ആഹ് ചായന്റെ പരിപാടി പൊതുവേല്ല ചായ വല്യേ താല്പര്യം ഇല്ലാത്ത വ്യക്തിയാ എൻക്ക് ചായനോട് ഇഷ്ടല്ല അപ്പൊ ചോറ് കഴിച്ച് പിന്നെ ഇപ്പ മാങ്ങക്കാലാണല്ലോ കുറെ മാങ്ങയിട്ടണ്ടായിരുന്നു അതങ്ങനെ കഴിച്ചാങ്ങനെ ഇരിക്ക
ആഹ് ഓക്കെ ഓക്കേ ഓക്കേ പിന്നെ വീടില്ലരും സുഖാരിക്കുന്ന
സുഖമായിട്ടിരിക്കുന്നു ങ്ങട്ട് മ മക്കളൊക്കെല്ലേ
ആഹ് മക്കളുണ്ട് രണ്ടു പേരു ടെ ഒരാള് രണ്ടുപേരും പഠിക്കുന്നു
ഓക്കെ കുട്ടികളെ ക്ലാസ് ഇപ്പ വെക്കേഷൻ ആയി ഫുള്ള് കളിയ ആയിരിക്കുല്ലോ അല്ലേ
ആഹ് അതെ അതെ തെ ഒരാള് വൈഫിന്റെ വീട്ടിലാണ് ഒരാളവിടുണ്ട്
ആഹ്
ആഹ് ങ്ങനെ ഇരിക്കുന്നു അന്നെ
ഇനെ കുക്കിങ്ങക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണോ കുക്ക് ചെയ്യോ അതോ വൈഫ് കുക്ക് ചെയത് കഴിക്കുവ എങ്ങനെയ എന്താ സംഭവം എങ്ങനെ ഇഷ്ടണോ ഓരോരുത്തർക്ക് ഓരോരിഷ്ടങ്ങളല്ലേ
അതാ അങ്ങനെ എല്ലാം കൊഴപ്പില്ല എല്ലാരും ഇങ്ങോട്ടും ഇങ്ങണ്ടൊക്കെ മാറുവാൻ റസ്റ്റോറൻറിലക്കെപോവും
ആഹ്
എന്താ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് പിന്നെ കു അനെ ഏത് ഏത് നോൺ വെജ ആണോ വെജാണോ
ഇല്ല അങ്ങനന്നുല്ല എല്ലാ എല്ലാ വെജായിട്ടുള്ളതൊക്കെ ചെയ്യും
ആഹ് ആഹ്
ഓക്കെ
ആഹ് പിന്നെ ജോലി എത്രനാളൾ നോക്കുന്നുണ്ടോ എന്റെത്തി
ഇല്ല ഇനിയിപ്പ അടുത്തൊന്നും നോക്കുന്നില്ല മോനെ ഒന്നും വലുതായിട്ട് അവ കുറച്ച് ആക്റ്റീവാണ് അ പ്പാരും നോക്കിയാല് എത്തൂലേ നമ്മളെന്നെ നോക്കണം അപ്പൊ ആഹ് പിന്നെ കൊറച്ച് കഴിഞ്ഞിട്ട് മോനൊക്കെ ഒന്ന് വലുതായിട്ടൊന്ന് സെറ്റ് ആയിട്ട് ഞ് സ്കൂളിലൊക്കെ ഇടാനായിട്ട് വേണന്നി നോക്കാന്
ആഹ് ആഹ് ക്കെ കുഞ്ഞപ്പോൾ എത്ര വയസ്സായി
കുഞ്ഞിന് രണ്ട് വയസ്
ആഹ് ഓക്കെ ക്കെ മോള
അല്ല മോനാണ്
ആഹ് ഓക്കെ ഒക്കെ
ആഹ് വലുത്ണ്ട് മോളുണ്ട് മോള് വീട്ട് തന്നെ ഫോർത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ല്ല പിന്നെ അത് ചെറുത് മോനാണ് ആള് ഒത്ക്കൊരു ആഹ് ആഹ് സംസാരിക്കാന് കൊറച്ച ആള് ഡിലേണ് വച്ചാല് അമ്മപ്പാ അങ്ങനെ താത്ത താത്ത അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയും പക്ഷെ കൂടുതലായിട്ടപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യം ശ്യങ്ങണ്ടെങ്കിൽ എനിക്ക് വേണം അത് വേണം അത് വേണന്ന് പറയും ഞ് വെള്ളം താന്നോ അല്ലെങ്കി ഫുഡ് താ അങ്ങനെയൊന്നും പറയില്ല അങ്ങനെ കൂടുതലായിട്ട് സംസാരിക്കൂല്ല മോളാണ ങ്കില് ഈ പ്രായപ്പോത്തിന് ഒത്തിരി സംസാരിച്ചിരുന്നു
ആഹ് ഓക്കെ
ആഹ് ഒതുങ്ങി ഇരിക്കൂല ഭയങ്കര ആക്റ്റീവാണ് ആള് അപ്പൊ പിന്നെ നമ്മള് ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകല് നമുക്ക് റിസ്ക്കാണ് അപ്പോ പിന്നെ
ആഹ്.
കാലം ഒന്ന് ബ്രേക്കെട്ത്തു
ആഹ് അതന്നെ. അഉ ആഹ്. അപ്പൊ ഉപ്പായുംഅമ്മെം ഉപ്പായും അപ്പെംഒന്നും ല്ലേ?
ആഹ് ണ്ട് ഉപ്പയുംഉമ്മെ ഒക്കെണ്ട്, ഇപ്പൊ ഞങ്ങള് മാറി താമസായ് വീട് മാറിങ്ങനെ വീട് വെച്ച് മാറീക്ക്ണ് അപ്പ പിന്നെ തറവാട് കൊർ പക്ഷെ കൊർച്ച്‌ പത്ത് മിൻറ്റ് പോണം, പിന്നെ അവിടാക്കി അവിടിം തന്നെ ചെറിയ കുട്ടികൾ വേറെ മ മക്കള്ണ്ട് എളേച്ഛന്റേം മൂത്തച്ഛൻ്റൊക്കെ അപ്പൊ എല്ലാരും തമ്മിൽ അങ്ങടും ഇങ്ങടും ക്രാഷ് ആകും അപ്പ പിന്ന അയ്ന് മെ ക്കിട്ടില്ല.
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ പിന്നെ വെക്കേഷൻ ടൂറൊന്നും പോയില്ലേ?
ഞങ്ങള് പിന്നെ പൊർത്തേര്ന്ന്, പിന്നെ പ്പൊ ഒരാഴ്ചായ്ട്ട് നാട്ടിലെത്തിട്ടൊള്ളൂ ഹസ്ബൻഡിന്റെട്ത്തേര്ന്നു. ഖത്തറിലേര്ന്നു, അപ്പൊ ഒരാഴ്ചായിട്ട് എത്തീട്ടൊള്ളൂ അപ്പൊ.
ഓ ഹോ ഓക്കെ.
എന്നിട്ട് വീട്ട്ത്തെ വിശേഷം എന്തൊക്കെ അവിടെ എല്ലാരും സുഖായിട്ട് ഇരിക്കുന്നില്ലേ.
സുഖായിരിക്കുന്നു. ആഹ് സുഖായിരിക്കുന്നു വൈഫ്‌ രണ്ട് കുഞ്ഞുങ്ങള് ആ സഹോദരൻ ജോലി ചെയ്യുന്നു.
ആഹ് ആഹ്.
ആഹ് സഹൊദരങ്ങളൊക്കെല്ലെ
ആഹ് ഇണ്ട് സഹോദരങ്ങള് രണ്ട് പേരുണ്ട് രണ്ടാളും ബാംഗ്ലൂരാണ് വർക്കെയ്യുന്നത്.
ആഹാ. ഓക്കെ, എന്ത് ജോല്യായ്യുന്നെ?
ഒരാള് പിന്നെ നേഴ്സാണ് ബി എസ് സി കഴിഞ്ഞതാണ് ഒരാള് എം ടി. റ്റി എം കയ്ഞ്ഞ് ഇതിന്റെ പിന്നെ ടൂറിസം മാനേജറായിട്ട് വർക്കെയ്യാണ്.
ആഹ് ഹാ ഹാ ഓക്കെ.
പിന്നേ എന്ത്‌ന്ട്ട് ഫുഡ് എന്തേര്ന്നു.
ഫുഡ് പിന്നെ ചോറ്, സാമ്പാറ്, മീന്. അങ്ങനെ പോന്നു
ഉം. ആരാ അമ്മണ്ടാ അമ്മ കുക്കെയ്യോ അതോ.
ഇല്ലില്ല അ വൈഫാ.
ആഹ്.
ആഹ്. പിന്നെ ഇപ്പങ്ങനെ ന്ന് ഒന്ന് ഒന്ന് മഴയ്താ?
പെയ്തിട്ടില്ല ഞാന് ഇന്ന്പ്പോ ഏ വ് അവിട്ന്ന്പ്പം നാളെപ്പോ മദ്രസ ലീവായോണ്ട മ മക്കൾക്ക് വെള്ളിയാഴ്ച്ചല്ലെ നി മന മദ്രസ് ഇണ്ടാവല്ലോ കുട്ട്യൾക്ക് അപ്പൊ അപ്പ ഇന്ന് ഞാന് ന്റെ വീട്ട്ക്ക് പോന്നതാണ് ഇപ്പ ഇവടേണ് ഹസ്ബൻഡിന്റെ വീട്ട്ന്ന് അല്ല ഒരു മുക്കാ മണിക്കൂറോളം യാത്രണ്ട് അപ്പ മക്കൾക്ക്പ്പം വെക്കേഷനായപ്പോ നാട്ടിലെത്തിയപ്പൊ ഞങ്ങള് ഇവടെ വന്നിട്ട് നാട്ടിലെത്തീൻ്റെ ശേഷം ഇവടെ വല്ലാണ്ട് വന്ന് നിന്നിട്ട് ഇണ്ടായ്ര്ന്നില. അപ്പൊന്ന് നിന്ന് പോവാന്ന് വിചാരി ച്ച് അങ്ങനെ മക്കളെ കൊണ്ട് വന്നതാ.
ആഹ്
ചായ പരിപാടിയൊക്കെ തൊടങ്ങിയോ?
ഇല്ലല്ല കഴിഞ്ഞില്ല ഞാൻ താമസിച്ചാണ് ഫുഡ് കഴിച്ചത് ഭയങ്കര ചൂട്. ആഹ്
ഞങ്ങള് ഇപ്പൊ നാട്ടില് വന്ന സമയത്തും പിന്നേ ഇതേ പോൽ തന്നെ ഫസ്റ്റ്ത്തെ ഭ ഭയ പിന്നെ ഫസ്റ്റ് വന്ന സമയത്തൊക്കെ ഭയങ്കര ചൂടേര്ന്നല്ല. അവ്ട്ന്ന്ങ്ങട്ട് ആ ഒരു ക്ലൈമറ്റ്ന്ന്ങ്ങട്ട് മാറിയപ്പോ പെട്ടെന്ന് എല്ലാർക്കും പെട്ടെന്ന് മക്കൾക്കും ഒക്കെ അസുഖം വന്ന് ജലദോഷൊക്കെ പിടി ച്ച്ങ്ങാണ്ടെ. ബാക്ക് ഗ്രൗണ്ടിൽ എന്താ സൗണ്ട്ണ്ടോ?
ഏതാ അനൗൺസ്മെന്റ് ആഹ് അതെ അനൗൺസ്മെന്റ് നമ്മള് താമസിക്കുന്ന ആ ഇവിടെ വെള്ളോണ്ട് കൊഴപ്പല്ല വെള്ളം ഒക്കെ ഉണ്ട്
ഇപ്പൊ ഒക്കെ വെള്ള ആഹ് ഇവടെ അങ്ങനെ കണക്ഷനൂല്ല. നമ്മളെ കെൺറ്റിലൊക്കെ ഏകദേശ ര ഇപ്പോ ഒരു റിംഗ് രണ്ട് റിംഗ് അങ്ങനെ ഏകദേശം ടാങ്ക് നറയും അങ്ങൻത്തെ ഒരു സിറ്റുവേഷനില് അങ്ങനെ പോവാണ്. മഴ പെയ്ത്ട്ടും വല്യേ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ല.
ആഹ് ആഹ് ആഹ് ആഹ് ഇവ്ടെ പൈപ്പ് കണക്ഷനുണ്ട്‌.
ആഹ്
എല്ലാ വെള്ളം ഉണ്ട് അപ്പർത്തൂന്ന് പിന്നെ മോൾല് ഷീറ്റ് ആണ് അതുകൊണ്ട് ഭയങ്കര ചൂട്.
ആ നല്ല ചൂട്ണ്ട് ലെ?
ആ അതെ സീലിങ്ങൊന്നും ചെയ്തിട്ടില്ല ഭയങ്കര ചൂടാ.
ആഹ് അവടെ പിന്നെ ഇവടേം തന്നെ പ്പ് അവിട്ത്തെ സിറ്റുവേഷനൻസരിച്ച് നോക്കാണെങ്കില് ഇവടെ ഭയങ്കര ചൂടന്നേണ് ഇപ്പം ഫാനൊന്നും കറങ്ങ്ണ്ട് തോന്ന്ണേല്ല കയ അയ്ന്റെ എടേല് കറന്റ് കട്ടും എ എപ്പ നോക്കിയാലും കറണ്ട് കട്ടല്ലെ.
ആ അതിപ്പം കറണ്ട് കട്ടും ഉണ്ടല്ലോ. ആ ഫാനിന്റെ ആ ലീഫ് മേൽത്തെ സീലിംഗ് ചെയ്തതാണെങ്കി ആ സീലിങ്ങൊന്ന് തൂത്ത് കൊടുത്താ മതി.
ആഹ് ആഹ് അല്ല പിന്നെ ആ സീലിങ്ങി സീലിങ്ങന്നെയാണ് പക്ഷെ അധികം യൂസിയ്യലില്ല പഴയ എ സി ഓൺ ആക്കിയിരിക്കുമ്പോ ഒ ത്ര വല്യേത് തോന്നൂല പിന്നെ ഫീസ് ഫാന് വല്ലാണ്ട് യൂസിയ്യൂല്ല ഇത് പിന്നെ മറ്റേത്ള്ളത് വാൾഫേനാണ് ഇപ്പാര് മറ്റേ റൂമില്ള്ളതാ അപ്പഞാൻവല്ലാ ത്തെ പ്രശ്നല്ല അത് പിന്നെ ഐന്റെ ഇത് ലീ ഇതന്നെ ഇട് ത്ത്ട്ട്ക്കാണ് സൈഡ്ത്തെ സംഭവങ്ങള്ണ്ടല്ലോ അത് ഇട്ത്തട്ടപ്പൊ ന്നാട്ടീഷ് നല്ല കാറ്റ്ണ്ട്
ആഹ്
ഇഫാനൊന്നും ഫാനിന്റെ കാറ്റിന് ഒര് ചൂടല്ലേ ഒര് ആഹ് ര് ആകപ്പാടെ എന്തോ പോലെ തോന്ന്ണു ര് ത് കിട്ട്ണില്ല. അട്ത്ത വീട്ടാരൊക്കെ കാണാ മേലെ നനച്ചൊട്ക്ക്‌ണു വീടിന്റെ മുകളൊക്കെ
ആഹ്
നൻച്ചിട്ട് പട്ടക്കെ കൊണ്ടന്ന് ഇട്ണാണാ അങ്ങനെ ഇട്ടച്ച ചെ ചെറ്തായിറ്റ് കൊറയുംന്നർഞ്ഞ്ങ്ങാണ്ട് പ്പരണ്ടൂസായിട്ട് ഒരു സമാധാനംണ്ട് ഇങ്ങനെ മഴ പെയ്തോണ്ട് മക്കളാണോ സൗണ്ട്ണ്ടാക്ക്‌ണ്
ആഹ് മോള് മോള്
ഏഹ് ഫുഡൊക്കെ കയിക്കൊ മോള്
ആഹ് അവള് എഹ് അംഗൻവാടിലാ
ആഹ് ആഹ് അപ്പൊ സ്വന്തായിറ്റ് കഴിക്കോക്കാരല്ലേ ഇവടെ ഫുഡയ്ക്കാം ഭയ ങ്കര മട്യാ ആഹ് സമയത്ത് ഭയങ്കര തല്ലായിര്ക്കും അയെ ചേച്യേ ചെ ആഹ് ചേച്ച്യേ രണ്ട് പെമക്കളാണോ
അല്ല ല്ല മോനാ മോൻ
അമോനാ അടികൂടുലേ രണ്ടും കൂടെ
ആഹ് അടിയുണ്ട് പ്പഴും ഒന്നെങ്കിൽ രണ്ടാക്കും ഫോൺ ഒരാക്ക് ടി വി
ആഹ് അതന്നെ ഇവിടെ ഒരാൾക്ക് പറ്റ്ന്ന കാർട്ടൂണ് ഒരാൾക്ക് പറ്റുലാ ഒരാ കൊച്ണ കാര്യങ്ങളും മറ്റൊൽക് പറ്റുല്ല ത്പ്പോ എട്ട് വയസ്സിന്റെ ഡിഫ്റൻസ്ണ്ട് രണ്ട് പേരും ന്ന് ട്ട്നല്ല അട്യാ മോൾക്കാ ഏജ് ഡിഫ്രൻസിന്റെത് വന്നോണ്ടേ നല്ല കുശുംബാണ് ഇനിപ്പോ അവനോട് കൂ ട്തലായിട്ട് സ്നേഹണ്ടാവോ അവളെ വേണ്ടതാവോ അങ്ങനെയൊക്കെരു മെന്റാൽറ്റ്യാ ആൾക്ക്
ആഹ് ആഹ് ടി വി ഒരാക് ടി വി കാണുമ്പോ ആഹ് കാർട്ടൂൻ വേണ്ട മരം ഒരാൾക്ക് വേറെ വേറെ വെക്കണം
ഒക്കെ അതന്നേ എവിട്ത്തെക്കെ സിറ്റുവേഷ്ന്
ആഹ്
ന്നാ ശരിട്ടോ ഓക്കെ
ആഹ് ടൈം പത്ത് മിൻൻ്റ്
ഒക്കെ കെ കട്ടീതളിം
കട്ടിയടിക്ക്
പഠിക്കും